ഓ
ഹലോ കേക്കാവൊ.
ആഹ് കേക്ക്ന്ന്ണ്ട്. ഇപ്പ നല്ല മഴ ണ്ട് നല്ല പിന്നേ
അ ആഹ് ഇവ്ടെ നല്ല വെയില
അരാ ഇപ്പ ഇത് വരേ അങ്ങനൊയായിരുന്നു ഇപ്പൊ നല്ല മഴ പെയ്ത്
ഹലോ കേക്കാവൊ
ആഹ് കേൾക്ക്ണ്ട്
ആണോ ഇവ്ടെ നല്ല വെയിലുണ്ട് ഡ്രസ്സെല്ലാം കൈകിട്ടേക്ക്ന്ന് ഞാന്
പിന്നെ വേറെന്തെക്ക്യാ?
ആഹ് വേറെന്താ വിശേഷം ഇങ്ങനെയൊക്കെ പോവ്ന്ന്. ആഹ് ആഹ് ഇവ്ടെ ആഹ് അടുത്ത അടുത്താ ഒരഞ്ച് മിൻറ്റ് പോയാ മതി എല്ലാം കിട്ടും നമുക്ക് നമ്മ്ടെവ്ടെ തന്നേ ഇച്ചിരി നടന്നങ്ങ്ട്ട് പോയാലും ജംഗ്ഷനിതന്നെ എല്ലാ സൗകര്യവുണ്ട്
ആഹ് ആഹ് സാധനൊക്കെ എങ്ങനെയാ വാങ്ങല് പച്ചക്കറിയൊക്കേ?
ആഹ് നമ്മ്ടെ ജംഗ്ഷനിതന്നെ എല്ലാ കടയുണ്ട് നമ്മ്ടെ അഞ്ചാറ് വീടിനപ്പറ്ത്താ ജംഗ്ഷന്
ആഹ് ആഹ്. ഞാന് ഓഫറ് നോക്കീട്ട് ഉം അയ്പ് മാർക്ക്ന്ന് ഓഫറ് നോക്കി വാങ്ങും
ആഹ് ഹാ പച്ചക്കറി ഒക്കെ അങ്ങനെ കിട്ടൊ അന്നേരം എപ്പളും
ആഹ്
ആഹ്
പിന്നെ,
പോയി മേടിക്കോ അന്നേരം കടയി പോയി മേടിക്കോ അതോ വീട്ടി കൊണ്ട് തരോ?
അവ്ടെ പോയി വാങ്ങും
ആഹാ
പിന്നെ
പിന്നെന്താഡ്രെസ്സെല്ലാം മിറ്റത്ത്ന് എല്ലാം എടുത്ത് മാറ്റിയോ
ആഹ് മാറ്റി മഴക്കാലത്ത് ഡ്രസ്സ്‌ ഒക്കെ ഉണക്കാനാ പണി.
ആഹ ഇതാ ഇവിടെയും കു കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണ് അലക്ക അലക്ക് പോ- അങ്ങോട്ട് കൊണ്ട് ഇടുക. മഴ വരുവ എടുത്തോണ്ട് ഓടുക
ആഹ അതന്നെ ആഹ
പിന്നെ ഉച്ചകേഷം ഉറങ്ങോ.
ഒ ഇല്ല ഇല്ല. ഒറങ്ങി ഒറങ്ങി എനിക്ക് ഇടക്കങ്ങ് വണ്ണം കൂടിയായിരുന്നു. അതെ, ഞാൻ ഞാൻ പിന്നെ ആ ഉറക്കമങ്ങ് നിർത്തി.
ആഹ
ഒറക്കം നിർത്തി കഴിഞ്ഞ് പിന്നെ രാത്രിയിലത്തെ ചോറും തീ തീറ്റി അങ്ങങ് കൊറച്ചങ്ങപ്പഴത്തേക്ക വണ്ണണം ഒക്കെ അങ്ങങ് പോയി.
കറക്‌റ്റായി ലേ?
ആഹ, നല്ല ന്നുണ്ടായിരുന്നു. സെക്കൻഡ് പിരീഡില് ഇന്നെ വണ്ണം വെച്ചതായിരുന്നു. പിന്നെങ്ങനാ ആഹ എന്തോ
സാതാ പ്രസവംയിരുന്നു.
അല്ലല്ല സിസ്സറിയനായിരുന്നു
അ ആ
ആ രണ്ട് സിസറിയൻ ആയിരുന്നു സി സറിയന ആയിരുന്നോ
ആഹ എനിക്ക് മൂന്ന്.
ആ ആഹ മൂന്നെണ്ണം ഉണ്ട-
ഉം നിർത്തി.
ആഹ ഞാന നിർത്തി.
ആ, അതെ അതെ. മ്മടെ ബുദ്ധിമുട്ട് മ്മക്കല്ലേ അറിയത്തുള്ളൂ.
പിന്നെ സുഖപ്രസവന്നറിയും
അ അതെ അതെ. വലിയ സുഖന്നും ല്ല കാര്യം അത്
അതന്നെ മക്കള് കൊറച്ചൊന്ന് വലുതാ വരെേ ഇടങ്ങാറാ.
ആഹ അത് ശരി എനിക്കിപ്പോൾ ഇപ്പോൾ നടുവേ തന്നെ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ അത്ര വലുതായിട്ട ഇല്ലായിരുന്നു. ഉം
പിന്നെ മ്മ പിന്നെ ലേഗൊക്കെ തിന്നോ? കർക്കിടകത്തില്. കർക്കിടകത്തില് മരുന്നൊക്കെ തിന്നോ?
ഓ, ഇല്ല ല്ല. ഞാനങ്ങനെ കഴിക്കത്തില്ല. പിന്നെ ഈ കിറ്റ് കിട്ടു ഇവിടെ. ഈ കർക്കടകഞ്ഞി എന്നൊക്കെ പറഞ്ഞ് കിറ്റേ
ആ അ.
മരുന്നെല്ലാം കൂടി ഇട്ടത് അത് ചിലപ്പോങ്ങണൻ മേടിച്ച് വീട്ടിലമ്മയൊക്കെ മേടിച്ച് എക്കമ്മ നമ്മ കുടി ച്ചി തര അല്ലാതെ അങ്ങനെ മരുന്ന് കഴിക്കലൊന്നും ഇല്ല അവിടൊക്കെ എങ്ങനാണോ
അ, ഇവിടെ കഴിക്കും. ഇവിടെ കറക്കിടകംന്ന് പറഞ്ഞ പെരുന്നാള് പോലെയാ
ആഹാ! എന്നിട്ട് മരുന്ന് എല്ലാ ദിവസം കഴിക്കുവോ? മാസം ഫുള്ള്.
ആ വലിയ ആൾക്കാരെ കറിക്കിടമായിന്ന നിന്നോ. ചെറിയ മക്കള് പിന്നെ ഈത്തപ്പത്തെ ഈത്തപ്പയോ ബദാമോ പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒയ് ച്ചിട്ട് പിന്നെ കുക്കറില് വേവിക്കും
ആഹ ഹഹ
അ, അങ്ങനെ ആക്കിട്ട് മക്കൾക്ക് കൊടുക്കും.
ആഹ് ഹഹ
പിന്നെ
ഉം ഉം
പിന്നെ പുറത്തൊന്നും അങ്ങനെ പോവുലല്ലോ.
ആഹ് ഹ ആഹ് അവിടെ ഹോക്കാർ കി ടാകുമ്പോ എല്ലാരും ഹോസ്പിറ്റലിൽ ഒക്കെ പോയി കർക്കിടക ചികിത്സ ഉണ്ടല്ലോ തിരുമമ ലും ഒക്കെ ഉണ്ട് മരുന്ന് കഴിക്കലും എല്ലാം ഉണ്ടല്ലോ അതിനൊക്കെ ഇവിടുന്ന് എല്ലാരും പോകു ആ ഇവിടെ എല്ലാം ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ആയുർവേദ ഹോസ്പിറ്റലൊക്കെ അടുത്തുണ്ട്
ആ ആഹ് ഇവിടെ അത്‌ തന്നെ ഹോസ്പിറ്റൽ അടുത്തുണ്ട്
ആഹ് അഹ് ഉണ്ട് ആ ഉണ്ട് ണ്ട് ആ ടെ ഹോസ്പിറ്റലും ഉണ്ട് അല്ലാതെ ഈ ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിലും ഒരു കുട്ടി ഓൺലൈനി പഠിപ്പിക്കുന്നുണ്ട് വീട്ടി നട വീട്ടിൽ നടത്തുന്നുണ്ട് മ്മ് നമ്മള് പോയിട്ടില്ല ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് പോണന്നുണ്ട്
ആ ആ അവധിക്കാലത്ത് മക്കൾ ക്ക് ണ്ടായിനോ മക്കക്ക്
ആഹ്
പിന്നെ ഞാൻ ഡെയിലി കൊണ്ടയി കൊടുക്കല് വണ്ടില്
ആ ഹാ
ഹ
ഇവിടെ വെക്കേഷൻ ക്ലാസ്ന്ന് പറഞ്ഞ കുട്ടികൾക്ക് ക്ലാസുണ്ട് പിന്നെ അവര് കളിയൊക്കെ ഉള്ളോ ണ്ട് അതിനെ പോകത്തുള്ളു ഇങ്ങനുള്ളതിനൊന്നും പോത്തില്ല
മക്കൾ പഠിക്കോ?
ആഹ് പഠിക്കും പഠിക്കും രണ്ടു പേരും ആ മൂത്താൾ നന്നാ യിട്ട് പഠിക്കും ഇളയാൾ ഒരു ഇച്ചിരി നമ്മള് കൂടി ഇരിക്കണം ആഹ് പക്ഷെ നമ്മള് പറ അല്ലല്ല ല്ല സി ബി എസ് സി യാ
അ ആഹ്
ഉമ് അതു ണ്ട് ഇപ്പൊ ഞാൻ ട്യൂഷന ണ്ട് ചേർ ഒന്ന് ഓക്കെ ആയി വന്നു ഞാൻ വിളിച്ചല്ലൊന്നു ഇരിക്കത്തില്ല
ആഹ ആ പിന്നെ അഞ്ചാം ക്ലാസ് വരെ സി ബി എസ് ഇ പോണല്ലേ
എന്തോ
അഞ്ചാം ക്ലാസ് വരെ സി ബി എസ് സി ൽ പോണൂല്ലേ
അല് മോളിപ്പ അല്ല മോള് ഇപ്പോ ആറില പഠിക്കുന്നത് അവള് സി ബി എസ് ഇ തന്നാ പഠിക്കുന്നത് ആഹ
ആഹ്
ഇവിടെ അടുത്ത് എല്ലാം സി ബി എസ് ഇ എല്ലാ സ്കൂളുകളും ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള സി ബി എസ് ഇ ഐ സി എസ് ഇ എല്ലാം ഉണ്ട്
എന്ത്‌ ലേ പിന്നെ വേർതെ ചകിം വാങിക്ണ്ടവിടെ?
ചാ ചക്കേ മാങ്ങേ എല്ലാം ഉണ്ട് ഇഷ്ടം പോലുണ്ട്. നമ്മള് കഴിച്ച് കഴച്ച് മടുത്ത്
ഇവിടെയും അത്‌ തന്നെ സ്ഥിതി ആരിക്കും വണ്ട
ആഹ എന്തൊക്കെ മാങ്ങി യാല്ല അവിടെ
ഇവിടെ കോമാങ്ങ കോമാങ്ങ അറിയോ തുറമാങ്ങായൊക്കെ ഉണ്ടാക്കുന്ന കോമാങ്ങ
ഇല്ല ഏത് നമ്മൾ നമ്മളീ നാട്ടു മാങ്ങ പോലത്തെയ ആണോ വലുതോ ആഹ ഹ ഈ പുഴു കയറുന്ന ടൈപ്പാണോ
അത് പുതു പുഴു അങ്ങനെ കേറില്ല
ആഹ ആഹ
പഴുത്താല് രസാ പിന്നെ അതികതിലെന് തൊറമാങ്ങല്ലേ തൊറമാ കേട്ട്കോ
ഇല്ല നമ്മളങ്ങനെ കേട്ടിട്ടില്ല എന്തോ സംഭവംന്നറിയില്ല
ആഹ് അത് പച്ചമാങ്ങ ഉണക്കിട്ട് ഉപ്പും പിന്നെ മുളകൊക്കെട്ട് തേച് വെകുന്നസാനാ കൊല്ലങ്ങളോളം ഉപയോഗിക്കും തൊറമാങ്ങന്നറിം അച്ചാറാകൂല അതെങ്ങനാറിയോ പച്ചമാങ്ങ പുഴുങ്ങും വെള്ളത്തിട്ട് നല്ലോണം പുഴുങ്ങിട്ട് അത് വെയിലെ തിട്ടിട്ട് രണ്ട് ഭാഗവും മുറിക്കും
ഉം ആഹ്
എന്നിട്ട് വെയിലത്തിട്ട് ഒണക്കും ഒരു ദിവസം അപ്പാട് ഉണക്കും രണ്ടാം ദിവ്സം ഉപ്പ് നറച്ച് ഒണക്കും
ആഹാ
അങ്ങനെ ഒരു മൂന്നാല്സം നല്ലണം ഒണങ്ങിയ ശേഷം പിന്നെ മുളകും വെള്ളുള്ളിം എള്ളെണ്ണക്കെ കൂട്ടിട്ട് അയിലേക്ക് നറക്കും അത് പിന്നെ കൊറേ ഒരു കൊല്ലം ഒന്നര കൊല്ലൊക്കെണ്ടാവും
ആഹ് ആഹ് ആഹ് ഇവിടെ ആഹാ അങ്ങനെ ഇവിടെ ഈ ഉണക്കി ഉപയോഗിക്കുന്ന മാങ്ങയ്ക്ക് ഇവിടെ അടമാങ്ങാന്നാ പറയുന്നേ
അയിനാ പറയല്ലേ
പച്ച മാങ്ങ ഇങ്ങനെ ഒണക്കി.
ആഹ്
ഇവിടെ ഒത്തിരി വെറൈറ്റി മാങ്ങളൊക്കെ ഉണ്ട്. മറ്റെ ഈ നാരു പോലെയുള്ള മാ മാങ്ങയൊക്കെ ഉണ്ടല്ലോ? നാട്ടു മാങ്ങായും പിന്നെ ചകിരി നാരു പോലെ ഇങ്ങനെ, പല്ലിന്റെ ഇടയിലൊക്കെ നാര് കുടുങ്ങുന്ന ടൈപ്പ് ഉണ്ടല്ലോ നല്ല മധുരുള്ള
ആഹആഹാ
ആ അതൊക്കെ ഇവിടെ കൂടുതല്
ചെറിയ മാങ്ങണ്ട് പി നാട്ടുമാങ്ങാ
ആ ചെറിയ ചെറിയ മാ അതുണ്ട് അത് ഇഷ്ടം പോലെണ്ടാവും
ആഹാ ഹ് ഹ് ചക്ക വിനെ പഴംചക്ക
ആ പഴഞ്ചക്കന്ന് വെച്ചാ എന്ത് ചെയ്യും എന്തോ കട്ടിയില്ലാത്ത ടൈപ് ആഹ് ഇവിടെ അതിന് കൂഴച്ചക്കാന്നാ പറയ്ണ
അയിനെ അറിയാലെ
പിന്നെ കട്ടി ഉള്ള നമ്മള് അരിയാൻ പറ്റുന്ന ടൈപ്പ് ചക്കക്ക് വരിക്ക ചക്ക
ആഹ് അതിവിടിം അങ്ങെൻ തന്നെ വരിക്കച്ചക്കാ പറയാ
ആഹേ ആഹ് ആ ഇവിടെ കഴിഞ്ഞ ആഴ്ചെയിലും ചക്ക ഉണ്ടായിര്ന്നു
ആഹ് കർമൂസ എന്നാ പറയാ അവിടെ ഇന്നല്
കറുമ ഓമയ്ക്കാ
മാമ്മയ്ക്കറിയാ ല്ലേ
പപ്പായല്ലേ ഉദ്ദേശിച്ചേ ആഹ് അതെ ഓമക്കാന്ന ഇവിടെ പറയന്നേ
ആഹ് ഇവിടെ കപ്പക്ക് പൂള ഹാ ഹേ ഹേ കപ്പക് ക്ക് പൂളാറിയാ
പൂളാ ഈ കിഴങ്ങ് കപ്പ കപ്പ കിഴങ്ങാ ഇവിടെ ചീനിന്നാ പറയുന്നത് ചീനി മരച്ചീനി
ഓരോരോ സംസാരം കേകുംബം നല്ല രസാ ഈ കാസർഗോഡ ഇപ്പയ്ത്ത കാലം ഭയങ്കര വിറ്റാ ഇന്നലെ ഒരു പെണ്ണ് വിളിചികിര്ന്നു എക്ക് ചിരിക്കാനും പറയിരുന്നില്ല ക കിട്ടുന്നില്ലല്ലോ പറയുന്നേ കെണറിന് മോറ്ന്നെക്കെ പറയുന്നെ
എ എന്തിനാ എന്തിനാ പറയുന്നേ?
കിണറിനി മോറന്ന് പറയുന്നേ
മൂർ ഓഹാ ആഹ് ആഹ്
അങ്ങനെ. പിന്നെ.
പി ചക്കയൊക്കെ കൊണ്ട് എന്താ നിങ്ങളൊക്കെ ണ്ടാക്കി കഴിക്കുന്നേ?
ചക്ക പിന്നെ കാര്യയായിട്ടൊന്നുണ്ടാക്കില്ല ചക്ക വർക്കു
ആഴ ചക്കി ഉപ്പേരിയായിട്ട
ആഹ് അങ്ങനെ വർക്കും ഇപ്പോ കുരുകൊണ്ട് ഉണ്ടാക്കു ഓരോന്ന്.
ആ, നമ്മളിവിടെ വേവിക്കലാ. വേവിക്കത്തില്ലേ നമ്മള്.
അ, ആഹ
ആ. അത് അങ്ങനെ വേവിച്ചിട്ട് അത് ചിക്കൻന്റെ കൂടെയും മീൻന്റെ കൂടെയും ഒക്കെ കഴിക്കുന്ന കൂടുതല്. പിന്നെ വറക്കും. കുട്ടികൾക്ക് അതാ ഇഷ്ടം വറക്കുന്നേ.
ആഹ്, ആഹ്, ഉം എന്നാ ശരി. ഹ ഹ ഹ ഹാ
രി ഓക്കെ.